ഹലോ
ഹലോ
ആഹ്
ആത്
അത് ഉം അള നെത്തിി ശോകന്ന് കേട്ടോ ടെ ഇന്ന് പോരെ ഉ കഴച് കഴച് നീ പ്പ എവിടെയാ
ഞങ്ങള വീട്ടില്
ആആ
ഉം കല്യാണം കഴിച്ചാന്നോ ഉ
അല്ലഅഹ് ഉ
വർക്ക് യ്വാണോ
അതെ
ആ അഹ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ
ആഹ സുഖം നീയിപ്പ എന്ത് ചെയ്യുന്നു വർക്ക് ചെയ്യുവാണോ പഠിക്കുവാണോ
പഠിച്ചു കഴിഞ്ഞു ഇനി എനതെലും ലും വർക്കിന് പോണം
ഉം ഇപ്പൊ വീട്ടിലാണോ
ആ വീട്ടിലാണ്
ഉം വീട്ടിലെല്ലാർക്കും സുഖല്ലേ
ഉം വീട്ടിലെല്ലാർക്കും സുഖാണന്ന് വിചാരിക്കുന്നു
ആഹ് ഏ
ഇവിടെ നല്ല മഴക്കോളുണ്ട് മിക്കയാറും മഴ പെയ്യും
ആ പെയ്യട്ടെ
അവടെ മഴയൊണ്ടോ
ആ രാവിലെ ഉണ്ടാരുന്നു ഉം
പിന്നെ അവിടെ എല്ലാരും എന്തിയെ
അമ്മയിവിടുണ്ട് അച്ഛൻ ജോലിക്ക് പോയി അനിയത്തി ഉണ്ട്
ആ ആ
ഉം
ഇപ്പൊ വർക്കിന് പോകുന്നുണ്ടോ അതോ വീട്ടീരിക്കുവാണോ ജോലിയും കൂലിയും ഇല്ലാതെ
ഇപ്പ വീട്ടിലാ
ആഹ്
ഉം
ഇപ്പൊ എവിടെങ്കിലൊക്കെ പോകുമ്പം കെ എസ്ആർടിസിയിലാണോ പോകുന്നത് ഓർഡിനറിയില്
ആ അതെ അതെ
ഏ
ഫ്രീയല്ലേ യാത്ര
ഇതിനു പോവാണല്ലേ
പിന്നെ അവടെ എന്തുവാരുന്നു കറി ചോറിൻ്റെ കൂടെ
ഇവടെ എന്താ അയലക്കറി പിന്നെ ചക്കയൊക്കെ ആണോ
ആ
ഇവടെ അയലക്കറിയൊക്കെ കൂട്ടി ഒരു ചോറ ങ്ങുണ്ട് ഞാൻ രാവിലെ കഴിച്ചു പിന്നെ ഇനി ഇപ്പഴനി കഴിക്കണം കൊറച്ച് കഴിയുമ്പോ ഇനി കൊറച്ച് കൈയുമ്പോ കഴിക്കണം
ആ പിന്നെ പണിയൊന്നും ഇല്ലേ വേറെ
ജോലിയൊക്കെ രാവിലെതന്നെ എല്ലാ ഒതുക്കി പിന്നെ ഇപ്പൊന്നുല്ലാ ആ ഞായും അമ്മെയുഒതുക്കി
ഉം
ഇവിടക്കെ ഇങ്ങനെ വൃത്തിയേടായി കിടക്കുന്നേ എനിക്കിഷ്ടല്ലാ പിന്നെ രാവിലെ തന്നെ എല്ലാം വൃത്തിയാക്കും
ഹലോ
ആ ഹലോ
എവടെ
വീടൊക്കെ വൃത്തിയാക്കും
ആമ് പിന്നെ
സിനിമ ഒക്കെ കാണാൻ പോയ ദശം ദൃശ്യം കാണാൻ പോയിരുന്നോ
ഇല്ലാഅഹ്
ഇല്ല ഞാനീ ലോറ്റിറ്റ് ഇറങ്ങിയപ്പോ കണ്ടു കാണാൻ പോയില്ല
ആഞാനും അങ്ങനെയാ കാണുന്നേ
ഉം ഉം
ഉം ഉം
ഏ പിന്നെ എന്താ ഇന്നീ പരിപാടി എന്താ നി ചായകുടിയല്ലേ
ആചായ കുടിക്കണം നീ ഞ ആ ചായ ഉണ്ടാക്കി
ആഹ
കുടിക്കാന
ഉം
ഉം
ഇവിടെ ഇനി
ആണോ
ഉം കടിയായിട്ടോന്നും ഇല്ല ചായയും കുടിച്ച് ടിവിം കണ്ടെങ്കി ഇരിക്കും
ആ
ഇന്ന് പിന്നെ അവധിയ ആായിരുന്നല്ലോ
ആഹ ആഹ
പിന്നെന്താണ്
ഇങ്ങനെയൊക്കെയ അങ്ങ് പോന്ന് ഉ
ഇവിടെപ്പം വെയിലൊന്നും കാണുന്നില്ല ഇപ്പ നല്ല മയപ്പണ്ട്
ആഹ ഇവിടെയും താന്ന നിക്കുവ ഓ ഓ
ഇവിടെ എപ്പഴും കറണ്ട്പോക്കാണ്
ഉം ഇവിടെ അത് ഒക്കെ തന്നെ എപ്പഴും ഒരു ദിവസം തന്നെ പത്ത് മൂന്നൂറോട്ടം പോവും
എന്ധെയ്യാനാ
ആഹ ഉം
ടി വി കണ്ടോണ്ടിരിക്കുമ്പോഴായിരിക്കും കറണ്ട് പോവുന്നത്
ആഹതാ ഹം
ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയാമോ
കൊറച്ചൊക്കെ നിനക്കോ
ആ്നനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാറിയാം ഞാൻ വീട്ടിൽ ഞാനാണ്ണ് ഉണ്ടാക്കാറുള്ളത്
എന്തൊക്കെ
എല്ലാ കറിറ കറുകറി കറികളും അറിയാം
ആഹ
ചിക്കൻ കറി വെക്കാനൊക്കെ അറിയാം
ആഹ
ചിക്കൻ കറി വെച്ച് ഞാൻ തന്നെ തിന്നും
ഹം വീട്ടുകാർക്ക് കൊടുക്കത്തില്ലേ
വീട്ടാർക്കും കൊടുക്കും അതെ ഞാൻ തന്നെ തിന്ന്
ആഹ ആഹ
ഹം
ഏ അമ്മയൊക്കെയോ
അമ്മയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഇന്ന് ജോലി ഇല്ലല്ലോ ഇന്ന് അവധിയ ആരുന്നൊണ്ട് ഇവിടെ ടി വി കാണുന്നുണ്ട്
ആഹ ആഹ എല്ലാരും തിരക്കിയാന്ന് പറഞ്ഞേക്ക്
ആഹ പറഞ്ഞേക്കാം
ഉം ഉം പിന്നെന്നാ കളിയൊക്കെ കാണത്തില്ലേ
പിന്നെ കളി കാണാതെ ഇപ്പം അതിന്റെ സീസണ അല്ലേ
ആഹ് ആഹ ആഹ
ലോകകപ്പ് ആായണ്ട് എല്ലാം എല്ലാ ടൈമിലുംള്ള കളിയും കാണാറുണ്ട്
ആഹ ആഹ
ഞങ്ങൾ പിന്നെ ഇവിടെ പോർച്ചുഗൽ ഫാൻസ് അപ്പം പിന്നെ പോർച്ചുഗലിന്റെ കളി എന്നിട്ടല്ലേ ഇരുന്ന് കാണും
ഓ ഹൊ ഉം
അവിടെ അവള അവിടെ കണിയണ കളി കാണാറില്ലേ
കാണും കാണും
ഉം പിന്നെന്താ
പിന്നെ മഴ പെയ്യ മഴ പെയ്യ എന്നാ തോന്നുന്ന കേട്ടോ
മഴ പെയ്യുന്നാ അവിടെ
ആ പെയ്യുന്ന തോന്നേ
ഇവിടെ നല്ല ഇതുണ്ട് മഴക്കോളുണ്ട്
ആ ആ
പഴ ഇവിടെയും പെയ്യുയയിരിക്കും
ആ
തുണിയൊക്കെ പിന്നെ ഇന്നലെ കഴിയിട്ട് ഉണക്കി
അതുകൊണ്ട് കാര്യേ ഉം പിന്നെ രാത്രിയില് കരണ്ട് പൂക്കുണ്ടോ അപ്പം
രാത്രിയില് ഒരു ഇന്ന സമയം ആവുമ്പോണ്ട് ഇവിടെ കളിയണ്ടോണ്ടിരിക്കുമ്പോഴായിരിക്കും കറണ്ട് പോകുന്നത്
ആ ആ
രാത്രി വന്തായിരിക്കും ഫുഡ് ചോറ് തന്നെ
ആ ചോറ് തന്നാ
ഇവിടെ ഇടക്ക് ചപ്പാത്തി ചിക്കൻ കറി ഒക്കാ
ഓ ഓ ഓ ആള
ഇവിടെങ്ങനെ ചോറ് തിന്നുന്ന റയറാ രാത്രിയില്
ആ ആ ഇവിടെ എല്ലാർക്കും ചോറ ഇഷ്ടം ആ
പിന്നെ എന്താണ്
പിന്നെ ആ
പിന്നെന്താ പറയാ
ഇങ്ങനെയൊക്കെ അങ്ങ പോന്നു പ്രത്യേകിച്ച് വിശേഷം ഒന്നും ഇല്ല
ആ.....
ഉം...
ടൂറൊക്കെ പോകാറുണ്ടോ
ഏയ് ഇല്ല അവിടോ
ആ ഇവിടെ ഇടക്ക് മൂന്നാറൊക്കെ പോവും
ആ ആ എല്ലാരും കൂടാട്ടാ
ആ എല്ലായരും ഫ്രഡ്സാർട്ടൊക്കെ പോകവും പിന്നെ പേരൻസായ്ട്ട് പോവും ന്നാ ശരിയെട്ടാ പിന്നെ വിളിക്കാ
ഓഹ് ശരിയെന്നാ
ആഹ്